അ കേൾക്കാവോ?
അണ്ട് എന്തൊക്കെയണ്ട് വിശേഷം?
വിശേഷന സുഖമായി
സുഖായിട്ട് ഇറിക്കണ എന്താ അവിടേക്ക? കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്?
കാലാവസ്ഥ ഇവിടെ രണ്ട് മൂന്ന് ദിവസൊക്കെ ആയിട്ട് ഉ ഇടക്ക് മഴയൊക്കെണ്ട് പിന്നെ ഇന്നിപ്പം നല്ലവോണം തോർ നിൽക്കുക.
തന്നെ ഇവിഡിം ഇന്നലെ ഇന്ന് രാവിലെ മഴ പെയ്തിട്ടുണ്ട്. ഇന്നലിം മഴ പെയ്തിന് പക്ഷെ പിന്നെ ഇപ്പ വെയിലാണ് ഇപ്പ മഴ ഇങ്ങനെ വന്ന് കൊണ്ട് രുമിട്ടത് അയലിൽ തോരട്ടത് ഒക്കെ എടുത്ത് വെച്ചുമഴ വന്നപ്പോ പേ പക്ഷെ അതെടുത്ത് വച്ചതോടെ മാഴ വെയിലറച്ചു.
അതെ അതെ അതെ കൊറച്ചു നേരം നല്ല വെയിലായിരിക്കും അത് കഴിയുമ്പോ പിന്നെയും മഴ.
അതാണ് ഞമക്കൊന്നും ഒറപ്പിച്ച് പൊറത്തിടാൻ വയ്യ നമ്മെ പണികളൊന്ന് പെട്ടെന്ന് കഴിഞ് കയ്യൂല ഇങ്ങനെ ആയാ
അതെ അതെ തുണിയുടെ പോറെ പോയ അങ്ങനെ മഴ വ പെയ്യുന്നുണ്ടോ പെയ്യുന്നുണ്ടോ നോക്കിയിരിക്കണം ഇപ്പൊ ഈ കാലാവസ്ഥയാണ് നമുക്ക് ത്തിന് വിശ്വസിക്കാനും പറ്റിയല്ലോ ആഹ പിന്നെ ഹെ കല്യാണം കഴിന്നതാണോ മാര്യടണോ?
ആണ് ആണ് മൂന്ന് കുട്ടികളുണ്ട്.
ആഹ എന്തെടുക്കഅവർ?
കുട്ടികള് ചെറിയ കുട്ടികളാണ് ഒരാള് നാലാം ക്ലാസ്സിലാണ് ബാക്കി രണ്ടാലും ചെറിയ മക്കളാണ്. ഇല്ല ഇല്ല നഴ്സറിക്ക് ആവുന്നില്ല ആയിട്ടില്ല.
ആയിട്ടില്ല ആ അഎനിക്ക് ഒരാളാള്ളത് അവള് എൽ കെ ജി പഠിക്കുവാണേ, അ എൽ കെ ജി ഇവൾ ആ മോള
ആ ആ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ?
പഠിത്തംക്കെ കുഴപ്പല്ല ഇപ്പൊ ചെറുതായിട്ട് പഠിപ്പിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ എൽ കെ ജി ൽ ഒരു ചെറിയ അക്ഷരങ്ങള് പ്പം ഒരു ആ ഒരക്ഷരമേഴുതിയ അത് കൊടുത്തുവിടും അങ്ങനെ അത് വന്നിട്ട് പിന്നെ കുഴപ്പമില്ല വരിംബയെ എഴുതിയെല്ലാം വെക്കും ങ്ങോട്ട് ആ പോകാനൊന്നും കൊഴപ്പില്ല കൂട്ടുകാരൊക്കെ ഉണ്ട്
ആ അതായോണ്ട് കൂട്ടുകാര ഇണ്ടാവുമ്പോ വീട്ടിൽ ഒറ്റക്കാണോ?
അതുകൊണ്ട് അവിടെ
വീട്ടിലൊറ്റ ആ വീട്ടിലെറ്റക്കാണ്ന്ന് പറഞ്ഞെ?
ആ അതെ അതെ
അപ്പോ വീട്ടിൽ കളിക്കാൻ ആളില്ലാത്തുകണ്ട് സ്കൂളിൽ പോകാൻ,
ആ അതെ അതെ അതെ ഉം പിന്നെ അങ്ങനെങ്ങെ പോകും ഉ പിന്നെ ആ നോമമ്പാരിക്കും അല്ലേ അപ്പ വൈകട്ടായിരിക്കല്ലോ ഫുഡ് ഒക്കെ ഇനി?
ഇല്ല എനിക്ക് നോമ്പില്ല നോമ്പ് അത്ര ഇതില്ല നോമ്പ് അല്ലല്ലോ ആ പിന്നെ എല്ലാരും നോമ്പടുക്കൂല
എടക്ക വര ആ അപ്പം ഫുഡ് എന്തായിരുന്നു ഉച്ചക്ക് ആണോ അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ്ക്കെ കഴിക്കുന്ന കുഴപ്പമില്ല
ആ ഇല്ല ചെലർക്കോള്ളൂ നോമ്പ് ഇവടെ ഉമ്മാക്കും താത്താക്കും ഒക്കെ നോമ്പ്ണ്ട്
ഓ അന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കിയോ എന്തായിരുന്നു ഇന്ന് കഴിക്കാനൊക്കെ
ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ കൊടുന്നിട്ടുണ്ട് ഇന്ന് വൈകീട്ട് ഇവർക്ക് നോമ്പായതുകൊണ്ട് ചായ പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കണം അപ്പൊ പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്
ഓ ഓ ഇതിപ്പ നോൺവെജ് ഇങ്ങനെ നോമ്പ്ന് വേണംന്ന് നിർബന്ധണോ
ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല നമ്മള് എന്താ പറയാ നമ്മള് ഉണ്ടാക്കാന്ന് തന്നെള്ളൂ നോമ്പ് നോറ്റാൽ പിന്നെ ഈ നേരം നമ്മള് പട്ടണി കെടന്ന് പിന്നെ തിന്നുമ്പോ ഒന്ന് നന്നായിക്കോട്ടെ കരിതിയിട്ട് അങ്ങനെ ഉണ്ടാവും അല്ലാതെ അങ്ങനെ ഇണ്ടാക്കണംന്ന് ഇണ്ടാക്കാൻ കഴിയാത്ത എത്ര ആൾക്കാരിണ്ട് ആ അപ്പൊ നമ്മക്ക് നമ്മളെ ടൈമിനനുസരിച്ച് അധിക ആളും ഇണ്ടാക്കും ഇന്നൊക്കെ സ്പെഷ്യല് ഇന്നും നാളെയൊക്കെ സ്പെഷ്യലായിട്ട് അധിക വീടുകൾ ഉണ്ടാക്കലുണ്ട്
ഉണ്ട് ആ അതല്ലേ ഞാൻ പൊതുവെ അങ്ങനെ കണ്ടേക്കുന്നേ എല്ലായിടത്തും ഇങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് ആരും കേട്ട് ട്ടില്ല അതൊണ്ട പിന്നെ നിർബന്ധം ഉണ്ടോ
ഇല്ല നിർബന്ധല്ല അത് നമ്മള് സ്പെഷ്യല് നമ്മള് ഒരു പണ്ട് മുതലേ അങ്ങനെ വെച്ച് അങ്ങനെ ഇണ്ടാക്കി കൊണ്ടുവരണത് ആചാര ആയിട്ട് കൂട്ട അല്ലാതെ അതുകൊണ്ട് ഞങ്ങക്ക് വല്യ എന്ത് പുണ്യം ലഭിക്ക അങ്ങനെയൊന്നുല്ല
ആ ഇല്ല അല്ലെ ഉം ഉം ഉം
ഇതൊരു ഒരു പ്രത്യേക ദിവസാണ്ന്ന് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയും അങ്ങനെ ഇണ്ടാക്കുമ്പള് ആ പിന്നെ അന്ന് നമ്മള് കൂടുതൽ ഇബാധത്ത് എടുക്കും അങ്ങനെയൊക്കെ
ഓ അങ്ങനെലേ ആ ആ ആ പിന്നെ അവിടെ ചക്ക മാങ്ങയൊക്കെ സീസൺ കയിഞ്ഞോ
ആ ച ചക്കപ്പഴുണ്ട് മാങ്ങ കഴിഞ്ഞു
കഴിഞ്ഞല് ആ ഇവിടെ ആ ഇവിടെന്നും ചക്കയുണ്ട് പിന്നെ മാവ്ങ്ങ ഉണ്ട് എന്നാലും അത് കുറെയൊക്കെ ചീത്തയായിട്ട്
ആ മാങ്ങ പണ്ട്ള്ള കിട്ടണ പോലെ ഇപ്പൊ കിട്ടണില്ല കിട്ടിയാലും അത് നമുക്ക് നല്ലത് കിട്ടില്ല ഒന്നെങ്കി പുഴ വെച്ചതോ അല്ലെങ്കിൽ എന്തെ അണ്ണാനോ എന്തെങ്കിലും കടിച്ചതോക്കെയാ കിട്ടണെ മരത്തിൽ നിന്ന് നമ്മൾ പച്ചക്ക് പറിച്ച് പോയ്പിച്ചാല് നമുക്ക് നല്ലത് കിട്ടും ആ അങ്ങനെ തന്നെയാണ് ചക്ക പിന്നെ അങ്ങനെ വല്ലാണ്ട് ചീ
ആ ചക്ക അങ്ങനെ പോകത്തില്ലല്ലോ നമ്മളിട്ട് ആ ചെല ഇത് ഈ മുറിച്ചൊക്കെ കടഞ്ഞിട്ടൊക്കെ അങ്ങനെയല്ലേ ചീത്തയാകത്തുള്ളൂ നിന്ന് അങ്ങനെ അല്ലെ പിന്നെ നല്ല പൊക്കത്തൊക്കെ ഒക്കെയാണ് പറക്കാൻ പറ്റാത്തൊക്കെയാണ് എന്തേലും കിളികളോ എന്തെങ്കലൊക്കെ ആ അതാക്കിയല്ലേ ഉം അങ്ങനെ ചെയ്യത്തൊള്ളോ അവിടെ വെള്ളൊക്കെ അപ്പ എങ്ങനാ
കൃഷിയൊക്കെ ഉണ്ടോ
ആ നമ്മക്ക് ഇവിടെ ഏലം കാപ്പി കുരുമുളകൊക്കെയാ
ആ ആ മണ്ണ് അതിനെ പറ്റി
ആ അതെ ആ ഇവിടെ കൂടുതലും അതാ അത് കൂട്ടക്കെയാ ഉള്ളത് ഉം അവിടെയോ
ഇവിടെ കൃഷിയണ ഞങ്ങള് ചെറുതായിട്ട് മ മഞ്ഞള് കപ്പ
ആഹാ മഞ്ഞളൊ നമ്മള് അങ്ങനെ കൃഷി ചെയ്യേണ്ട ആവശ്യ ഇവിടെക്കൊക്കെ പറമ്പിലൊക്കെ ചുമ്മാ കിളിർക്കും
വെറുതെ ആഹാ ഇവിടെ മക്കള് കൃഷി ചെയ്തെങ്ങനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങണം
മേടിക്കണംല്ലേ ആഹ് ഇത് അങ്ങനെല്ല ഈ നമ്മള് പറമ്പിലൊക്കെ ചുമ്മാ ചിലപ്പോൾ എവിടേലുംഒക്കെ നിൽക്കുന്ന കാണാം. അങ്ങനെ അതിനായിട്ടൊരു കൃഷിയില്ല ചില അപൂർവ്വങ്ങളല്ല ആറലൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ അവര് ഈ പറമ്പിലൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ പിന്നെ നമ്മള് അങ്ങനെ കൃഷിയില്ലാത്ത അങ്ങനെ ഇതൊക്കെ പുറത്തുന്ന് തന്നെ മേടിക്കയോചെയ്യുന്നേ മ്മൽപ്പൊടിയും മുളക് മുളക്. ഒക്കെ മുളക് ചെലപ്പം മേടിച്ച് കഴിക്കി ഉണക്കി പൊടിപ്പിക്കും മല്ലിയൊക്കെ. മഞ്ഞളൊക്കെ അങ്ങനത്തെ ഇത് വെ
ആ ആ മഞ്ഞൾ ഞങ്ങള് നമ്മള് സ്വന്ത നട്ടൽ നമുക്ക് നല്ല ഫ്രഷ് നാടൻ മഞ്ഞൾ കിട്ടും പുറത്ത്ന്ന് വാങ്ങിച്ച അത്ര നാട ൻ ആവണംന്നില്ല.
അതെ അതെതെ.
ആ അതിന്ന് പല. കൂട്ടുകളും കിട്ടാൻ ഉം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോപിന്നെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് പൊടിച്ച് ഉണക്കി പൊടിച്ചാൽ നല്ലത് കിട്ടും നമുക്ക് നമുക്കതൊരു മരുന്ന് മഞ്ഞൾ പറഞ്ഞത് എല്ലാത്തിനും ഒരു മരു മരുന്നാണല്ലോ മ്മ് കഫക്കെട്ട് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ
ആ അതെ അതെ അതെ അതെ അതുകൊണ്ട് ഉം അവിടെപ്പൊ വെള്ളത്തിനൊക്കെ എന്താ
ഇല്ല വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല വെള്ളം ഞങ്ങൾക്ക് കിണർ. ണ്ട് ജലനിധി ഉണ്ടല്ലോ ഏഹ് ഈ പഞ്ചായത്തിന്റെ രീതിയിൽ വര്ന്നെ പൈപ്പ് വെള്ളം.
ആഹ് ആഹ് ആഹ
അങ്ങനെയുണ്ട് അത് മീറ്റർ വെച്ച് നമ്മൾ എടുക്കുന്നതിന് റേഡിങ്ങിന് അനുസരിച്ച് ക്യാഷ് കൊടു അങ്ങനാ അതുണ്ട് കിണറുണ്ട് കിണറ് ഇപ്പം വേറൊരു കിണറും കൂടി ഞങ്ങൾ പ്രാവശ്യം കുത്തി അതിലും വെള്ള ണ്ട് കുഴപ്പന്നല്ല വെള്ളത്തിന് ഒന്നും ഇത് വരെ ബുദ്ധിമുട്ട് വന്നില്ല ഇപ്രാവിശ്യം വേനൽ കുറച്ച് കൂടുതൽ വേനൽ. നല്ല ശക്തിയില്ല വേന അ ആ അപ്പം ആ ആ കുറച്ച് ബുദ്ധിമുട്ടി. ആഹ് അല്ലാതെ പറ്റി പറ്റി ഇതായിട്ടില്ല പക്ഷെ കൊറച്ചൊരു ബുദ്ധിമുട്ട് വന്ന്. പിന്നെ പഞ്ചായത്തുകളിന്ന് ടാങ്ക് ടാങ്കിൽ വെള്ളടിച്ച്ഇങ്ങനെവീടുകളിലൊക്കെ എത്തിച്ചുരുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇതാണ് വെ നമ്മള് വല്ലാണ്ട് വള്ളത്തിന്റെ ചെലവ് അപ്പ ഉപയോഗിക്കാൻ പറ്റില്ല.
ഓ ഓ ഓ ഓ. ആഹ് അതെന്നെ പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളു ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളയില്ലാതെ അ മേടിക്കാനും പിന്നെ പഞ്ചായത്തിന്റെ അങ്ങനെയെകെ.
ആ ഇട്ട് എന്തച്ച വേ വേനൽ മഴക്കാലാണല്ലോ ഇപ്പൊ മഴ അങ്ങനെ മഴയില്ലല്ലോ ഇങ്ങനെ പോയാല് നിങ്ങളെവിടെക്കെ മഴ ഉണ്ടോ? മഴ ഇൻണ്ട നിങ്ങളെ അവിടെ മഴക്കാലായിട്ട് അങ്ങനെ ശക്തിയുള്ള മഴയൊന്നും ഇവിടെയില്ല.
ആ ഇവിടെ ആ നമ്മുടെ ആദ്യത്തെ മഴയുടെ ആ സമയത്തില്ലേ.
ആഹ ആഹ
ഒരു ഭയങ്കര ജൂൺ മാസത്തിലെ ആ സമയത്ത് ഒരു. മഴ ഇങ്ങോട്ട് വന്ന അതേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ ഇടക്ക് മഴ പെയ്ല്ല. മഴ കണ്ടപ്പോ ഓർത്തു ഇനി അങ്ങ് മഴയായിരിക്കുംന്ന് പിന്നെ ഇടക്ക് ഏഹ്. ക്കെ ഉള്ളു പിന്നെ നമ്മുടെ ഇവിടെ പെയ്തിലെലും വേറെ സ്ഥലത്തോടൊക്കെ ഉണ്ട് കേട്ടോ.
ജൂൺ ഫസ്റ്റില് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മഴ പെയ്ത് അന്ന് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിന് പക്ഷേ പക്ഷെ അത് അങ്ങ് പോയി പിന്നെ വെയിലറച്ചു വെയിലറച്ചത് ഭയങ്കര ചൂട്.
ഭയങ്കര ചൂടല്ലേ ആഹ് ആ ആഹ് ആഹ് ഇവിടെ അങ്ങനെ. ചൂട് വലിയ പ്രശ്നം ഇല്ല എന്നാലും ഉം അത്യാവശ്യം. ആ് ഒരു ഇതുണ്ട് പിന്നെ തുണി ഉണങ്ങാൻ ഇതിപ്പോ ഇങ്ങനെ ഇടക്ക്.
ആ ഇതൊരു ബുദ്ധിമുട്ടാണെന്നുള്ള. അല്ലാതെ മഴ പെയ്യുന്നില്ല പക്ഷെ മഴ വരുന്നേൻ്റെമുമ്പേ നമ്മൾ കൊറ പുറത്തിട്ടു കണ്ട് നമുക്ക് പോകാൻ ധൈര്യംല്ല അതെടുത്ത് വെക്കാം ഞാൻ മഴ വരുന്നുണ്ട് പക്ഷെ മഴ പെയ്യ യ്യുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് പെയാതാലും ചെറിയൊരു മഴ വലിയ മഴൊന്നുല്ല
മഴയില്ല ആ അങ്ങനെയല്ലേ എന്നാണോ അതൊണ്ട് അതാ തുണി നമ്മൾ എടുത്തിട്ടാ ഉള്ള പ്രശ്നംതാ അത് നോക്കി നോക്കി ഇരിക്കണം അല്ലോ ഉണങ്ങുന്നുണ്ടോ ഉണങ്ങുന്നുണ്ടോ
പുറത്തു ഇടാതെക്കാനും വെയ്യ ഒന്ന് വെയില് കൊള്ളാഞ്ഞാല് ഡ്രസ്സ് ഒന്നുംശരിക്കു ഉണങ്ങില്ല
അതെ അതെ അതെ അതെ സ്മെല്ലായിരിക്കുംപ്പൊ എന്തേലും മുക്കി നമ്മള് വിരിച്ചിട്ടാൽ പ്രശ്ന മില്ല മണമുള്ള എന്തേലുമൊക്കെ മുക്കി ഇട്ടാലും ചില സമയം ഇതാവുമല്ലോ വെയിലും ഉണ്ടെങ്കിൽ ആഹ് ഒരു മണം തന്നെ അത് തന്നെ അ ഭയങ്കര പ്രശ്നമാണ്
മെഷീനൽ ഇട്ടിട്ടും കാര്യല്ല
ആഹ് വെയില് വേണം എന്നാലും ഒരുപാട് തോർന്നകിട്ടും അത്ര പ്രശ്ന ഇല്ല ശരിക്കും പറഞ്ഞ വാഷിംഗ് മെഷീൻ കൊണ്ട് നീ പൊതപ്പ് വലിയ സാധനങ്ങളൊക്കെ അലക്കാനല്ലേ ശരിക്കും ഉപകാരം അല്ലേ നമുക്ക് മറ്റേ ചെറ്ത് ആണും വല്ലാണ്ടൊക്കെ ആണേലും ഒണക്കിയെടുത്ത് ഇതാക്കാലോ ഉ
അക്കാലം തൊരാത്ത മഴയൊക്കെ ഉണ്ടുമ്പോ ഒന്ന് ഉണക്കാൻ പിന്നെ ഒന്ന് കാറ്റ് തട്ടിയാ മതി
ആഹ് അതെ അതെതെ അതാണ് അങ്ങനൊരിത് ഉം
നിങ്ങൾക്ക് എന്താണ് ഉച്ചക്ക് ഫുഡ്
ഫുഡ് തന്നെ ഇവിടെ ചോറ് മീൻ ഉണ്ടായിരുന്നു അപ്പൊ മീൻകറിയും മീൻ വറുത്തത് അങ്ങനത്തെക്കെ ഉണ്ടായി പിന്നെ അതൊക്കെ ഉണ്ടെ പിന്നെ വേറെ പച്ചക്കറിയൊന്നും വേണ്ട അയല മീനില്ലേ
ആഹ് ആ ആ ഞങ്ങള ഇവിടുന്ന് മീൻ ഇപ്പൊ ഫ്രഷ് മീൻ കിട്ടുന്നില്ല അതാണ് ചിക്കൻ വാങ്ങിക്കുന്നത്
ആഹ് ഇവിടെ പക്ഷെ ഇപ്പൊ മീനിന്റെ സീസൺ ആ തോന്നുന്നു അപ്പോ ഇഷ്ടംപോലെ മീനുണ്ട്
ഉം ഫ്രഷ് ഇല്ല പക്ഷെ ഇള്ള മീനെ ന്നെ ഭയങ്കര വിലയാണ്
ആഹ് മീന് ഭയങ്കര വിലാന്ന് എന്നാ ചെയ്യാനാ ആ ട്രോളിങ് ആയതോണ്ട് എത്രയും ട്രോളിങ് ആയോണ്ട് ഇത്രയും വില
ആ അതാണ് ചിക്കനും മീനും ചിക്കനും വിലയാണ് പക്ഷെ നമുക്ക് പൈസ കൊടുത്താലും നല്ല ഫ്രഷ് സാധനം കിട്ടുമ്പോൾ നമുക്ക് അത് മതി
ആഹ് അതെന്നെ അത് തന്നെ അതുകൊണ്ട് പിന്നെ
ഉം ഉം
അങ്ങനെയൊക്കെ ഉം പിന്നെ ഏ കുട്ടികളൊക്കെ എപ്പഴാ വരുന്നേ
ഒരാള് അല്ലേ പോയിട്ടൊള്ളു ഓള് നാലര ഒക്കെ ആവും മറ്റേ രണ്ടാളും ഉറങ്ങാണ്
ആണോ ആ ഓക്കെ ഓക്കെ ആ ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം